ഹലോ.
ആഹ് കേക്കാവൊ?
ആഹ് കേക്കാം കേക്കാം, എവടാണ് ബിസി ആണോ?
ആഹ് ഞാനിങ്ങനെ ഫ്രണ്ട്സിനെക്കെ വിളിചോണ്ടിരിക്ക്യായിരുന്നു ഒരു ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുന്ന
ആഹ് അയ് ശരി, ഇന്ന് ക്ലാസ് എപ്പഴായിരുന്നു?
ക്ലാസ്ണ്ടായിന്നു ക്ലസിനൊക്കെ പൊയിട്ട് വന്ന് നാള അവതിയല്ലേ?
നാളെ എന്തിന്റെ അവധിയാ ആവോ ചൊവ്വാഴ്ച ആണല്ലോ?
ചൊവ്വാഴ്ച്ച ആയിട്ട്.
ആഹ് ആഹ് ട്രിപ്പ് എവിട പോവാൻ പ്ലാൻ ചെയ്യുന്നെ?
അത് പ്ലേസ് തീരുമാനിച്ചില്ല ഇപ്പൊ ബസ്സൊക്ക ഒക്കെ ഫ്രീയല്ലേ?
ആഹ് ആഹ് ആഹ്. ആഹ് അത് പറഞ്ഞപ്പോഴാ എന്നായിരുന്നു പതിനഞ്ചാംതി തൊട്ടല്ലേ?
ആഹ് പതിനഞ്ച് തൊട്ട് ഈ മാസം പതിനഞ്ച് തൊട്ട്.
എങ്ങനെ ഒണ്ടത് ആ ഒരു ഇത് വന്നിട്ട് എന്താ സൗജന്യ യാത്ര വന്നിട്ട്?
എനിക്ക് ശരിക്കും പറഞ പോവാൻ പറ്റിയിട്ടില്ല മൊത്തത്തിലൊരു അഭിപ്രായത്തില് സംഭവം കൊള്ളാം.
പോയിട്ടില്ലല്ലേ എനിക്ക് തോന്നുന്ന് എല്ലാ ബസിലും ഇല്ലെന്ന് തോന്നുന്നു. അതോ ഓർഡിനറി ഓർഡിനറിയിൽ മാത്രം അല്ലേ?
ഉം ചെല ബസ്സിൽ മാത്രം ഞങ്ങടെ ഏരിയെല് അത്യാവശ്യം ഒണ്ട്. എണ്ണോണ്ട് ഉം.
പക്ഷെ ഞങ്ങളുടെ അടുത്ത് ഒന്നും അങ്ങനെ വലുതായിട്ട് ഇതില്ല ഓർഡിനറി ഇല്ല. കൂടുതലും സൂപ്പർ ഫാസ്റ്റ് ഫാസ്റ്റ് പാസഞ്ചർക്കെ പക്ഷെ അവർക്ക് ഫാസ്റ്റ് പാസഞ്ചറിലൂടെ കൊടുക്കാരുന്നു.
അങ്ങനെയാണെങ്കിൽ നഷ്ട്ടോ ആയിരിക്കും നോ
ഇല്ല സൂപ്പർ ഫാസ്റ്റില് വേണ്ട സൂപ്പർ ഫാസ്റ്റ് അല്ലേ കുറെ ദൂരം പോകുന്നത്. അതില് വേണ്ട ഫാസ്റ്റ് പാസഞ്ചർ ആവുമ്പോ ഇങ്ങനെ ആ എന്താ പറയാ കുറച്ചൂടെ ഒത്തിരി ദൂരവും അല്ല എന്നാലും കൊറച്ച് ദൂരം പോവാൻ പറ്റുന്ന രീതീല്.
ഞാൻ കരുതി ഇങ്ങനെ ഇലക്ഷന്റെ സമയത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞാല് നടപ്പിലാക്കത്തില്ലായിരിക്കുന്ന് കാരണം ഒന്നാമതായി നഷ് ട്ടത്തിലോടുന്ന ഒരു പ്രസ്ഥാനം അല്ലേ? കെസാർ ടി.
ആഹ് പിന്നെ ഞാൻ പക്ഷെ എനിക്കന്നെ തോന്നിയായിരുന്നു കാരണം എനി ക്ക് അന്ന് എല്ലാരും പറഞോണ്ട് നടക്കുന്നെ എല്ലാ ബസ്സിലും കൊടുക്കും എന്നായിരുന്നു പക്ഷെ എനിക്ക് അന്നെ അറിയാരുന്നു ഈ എല്ലാ ബസ്സിലും കൊടുക്കുന്നത് പ്രാവർത്തികമായിട്ടുള്ള കാര്യമല്ല. കാരണാ ഈ ഇപ്പൊ ഇതിന്റെ തന്നെ സ്വിഫ്റ്റ് ഗരുഡ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതുണ്ടല്ലോ ബസ്സിന്റെ ഇതുണ്ടല്ലോ അതിലൊക്കെ തന്നെന്ന് പറഞ്ഞാല് ഇപ്പൊ നമുക്ക് നല്ല റേറ്റ് വരുന്നല്ലോ അതൊക്കെ അവര് ഫ്രീ ആയിട്ട് കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞാല് നല്ല നഷ്ടത്തിലായിരിക്കും പിന്നെ നമ്മുടെ കയ്യിന്ന് പിടിക്കുന്ന ടാക്സും കൂട്ടാൻ സാധ്യതയുണ്ട് ഏതെങ്കിലും ഒരു ഭാഗ ത്തൂടെ അവര് അത് മെയിന്റെയിൻ ചെയ്ത് പോയെങ്കിലല്ലേ പറ്റു സർക്കാരിന്.
ആണാണ് ഞാൻ കരുതിയല്ലേ കിലോമീറ്റർ ലിമിറ്റ് വെക്കുംന്ന് എത്ര കിലോമീറ്റർ വരെ ഫ്രീന്നോ അങ്ങനെ വല്ലോ ആയിരിക്കും ന്ന് അതാണെലും ഓക്കെ ആണല്ലോ.
ആഹ് അത് ഓക്കെയാണ് പക്ഷെ പൊതുവെ ഉള്ള ഒരു ചർച്ചയന്ന് പറഞ്ഞാല് ഇഹ് ഈ ഗേൾസിന് മാത്രം കൊടുക്കാതെ ഒന്നെങ്കി പ്രായവായ ആൾക്കാർക്ക് അല്ലെങ്കില് സ്റ്റുഡന്റ്സിന് അല്ലേ ങ്കി ആഹ് രണ്ട് കാറ്റഗറിയിലേക്ക് കൊടുക്കുന്നായിരുന്നു കുറച്ചു കൂടെ നല്ലതെന്ന്‌ ഒരു മൊത്തത്തില് ഒരു അഭിപ്രായമുണ്ട് കാരണം ഈ ഇക്വാളിറ്റി എന്ന് പറയുമ്പോ അത് എല്ലാ എല്ലാ കാര്യത്തിലും വേണമല്ലോ.
ഇത് പഠിക്കാൻ പോന്ന വരെയും കൂടെ ആൺകുട്ടികളെ ഉൾപ്പെടുത്തായിരുന്നു.
ആഹ് അങ്ങനെയാണ് പൊതുവേയുള്ള ഒരു അഭിപ്രായം പ്രായവായ ന്തായാലും അവർക്കൊന്നും വരുമാനം ഇല്ലാത്ത ആൾക്കാരല്ലേ.
അതെ അതെ.
ഇപ്പൊ പെൻഷൻ കിട്ടുന്ന കാശായാലും. അങ്ങനെ ആയാലും അവർക്ക് എവിടെലൊക്കെ യാത്ര ഈ ആശുപത്രിയിലൊക്കെ പോകുന്നതിനോ അല്ലെങ്കി ഈ ഓരോ കാര്യങ്ങളൊക്കെ കാണുല്ലോ അതിനൊക്കെ പോകുന്നതിനായാലും ഒരാവശ്യങ്ങളൊക്കെ ഉള്ളല്ലോ സ്റ്റുഡൻറ്സ് ആയാല് ഇപ്പം സ്റ്റുഡൻസ് പിന്നെ ഇപ്പം കൺസെഷൻ ഉണ്ട് എന്നാലും ആഹ് ഒര് ഒരു രൂപ കിട്ടണോങ്കില് ആയാലും അവർക്ക് വീട്ടുകാരെ ആശ്രയിക്കേണ്ട ഇതല്ലേ
അതു കുടൊക്കെ ഒന്ന് പരിഗണിക്കേണ്ടതായിരുന്നു പക്ഷെ നമ്മൾ എന്ത് പദ്ധതിക എന്നാലും അതില് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ ഒരു പോരായ്മ
ആഹ് മേബി അറിയില്ല മേബി എന്തെങ്കിലും ഒരു മാറ്റം വരില്ല സാധ്യത ഉണ്ട് കാരണം കൂടുതലിങ്ങനെ സോഷ്യൽ മീഡിയലായാലും കുറെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടല്ലോ അതിനെപ്പറ്റി
അതെ ചിലപ്പോ പരിഗണിക്കുവായിരിക്കും അതല്ലെങ്കില് ഇപ്പൊ ഗവൺമെന്റ് അധികരി കേറിട്ടെല്ലയുള്ളു പോകെ പോകെ ഇത് നഷ്ടണെന്ന് മനസ്സിലായാൽ ചിലപ്പോ ഇതങ് നിർ
ഉം ചെലപ്പോ ഇത് നടത്താനും സാധ്യതയുണ്ട് അതും പറയാൻ പറ്റില്ല
ഇത് കെഎസ്ആർ ടി സിക്ക് ഗവൺമെന്റ് ഈ പൈസ തിരിച്ചു കൊടുക്കുന്നുണ്ടല്ലോ എത്ര ഫ്രീ ടിക്കറ്റ് അടിക്കുന്നുണ്ടന്ന് വെച്ചാ
ആഹ് അങ്ങനെ എന്തോ ഉണ്ട് ആഹ് പക്ഷെ ചില ഇങ്ങനെ ന്യൂസൊക്കെ കണ്ടാരുന്നു ന്യൂസാണ് സോഷ്യൽ മീഡിയെ കണ്ടതാണ് ഇഹ് ഈ കെഎസ് ആർ ടി സി ഇല്ലാത്ത സ്ഥലങ്ങളിലെ ഓർഡിനറി ഒന്നും സർവീസ് ഇല്ലാത്ത സ സ്ഥലങ്ങളിൽ ഓടുന്ന പ്രൈവറ്റ് ബസ്സിലും ഫ്രീ ആക്കു ക്കും എന്നൊക്കെ ഒരു ഉണ്ടായിരുന്നു അതിന്റെ പൈസ സർക്കാരിൽന്ന് കൊടുക്കും എന്നൊക്കെ അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല
അല്ല ഇപ്പൊ ഒന്നാമത് പ്രൈവറ്റ് ബസ്സുകാരൊക്കെ സമരത്തിലാ കാരണം അവർക്ക് കുറെ യാത്രക്കാര് നഷ്ടപ്പെടും എല്ലാവരും സമയം നോ ക്കി ഈ ഫ്രീ ബസ് നോക്കി നിക്കും പിന്നെ അതുകൊണ്ട് ജോലിക്കാരെ വെക്കാതെ ഈ ബസിന്റെ ഒടമകൾ തന്നെ ഡ്രൈവേഴ്സ് ആയിട്ട് അങ് നിക്കുന്നേ
ആണല്ലേ
ഓ അങ്ങനെയൊക്കെ ഇവിടെയൊക്കെ ഏത് ദേവസം സമരം പറഞ്ഞേക്കുവ
ഉം എന്നാല് ഈ ഇപ്പൊ കറക്റ്റ് ടൈമൊക്കെ പാലിക്കുന്നുണ്ടോ കെസ്ആർ ടി സി കാരണം നേരത്തൊക്കെ അങ്ങനെ കറക്റ്റ് സമയത്തിന് വരുന്നതി തില്ലായിരുന്നു പിന്നെ പ്രൈവറ്റ് ബസ്സുകാരന്ന് പറയുമ്പോ ഇവര് മത്സരമൊക്കെക്കെ ഉണ്ടായണ്ടണ്ട് അങ്ങനെ അതിന്റെ ഇതിൽ ഒരു കറക്റ്റ് സമയത്ത് അങ്ങനുണ്ട് ഞാൻ പണ്ട് പഠിക്കാൻ പോകുന്ന സമയത്തൊക്കെ ബസിൽ പോകുന്ന ടൈമിലൊക്കെ അങ്ങനെണ്ട് നമ്മള് കെ എസ്ആർ ടി സി നോക്കി നി നിക്കുവാണെന്നുണ്ടെങ്കി നമുക്ക് കറക്റ്റ് സമയത്തിന് എത്തേണ്ടടുത്ത് എത്താനൊന്നും പറ്റില്ല പക്ഷെ ഈ സൂപ്പർ ഫാസ്റ്റ് സർവീസിലൊക്കെ കുഴപ്പമില്ല ഈ ഓഡിനറിയുടെ കാര്യമണ് ഞാൻ പറയുന്നേ
ആണാ ണ് പ്രൈവറ്റ് വുമ്പോ ഇങ്ങനെ വിട്ടു വിട്ടു ആവുമ്പഴേ ന്നോ പത്തോ മിനിട്ടോക്കേ ഇയടവിട്ടിങ്ങനെ വന്നോണ്ടേയിരിക്കും
ഉംമ് ഞാൻ പിന്നെ പ്പ ഞാൻ തന്നെ ഇപ്പം കൊറെ നാളായി കെ എസ്ആർ ടി സിയിലൊക്കെ കേ ത്ര ചെയ്ട്ട് ബസ്സില് യാത്ര ചെയ്തി കുറെ നാള ഇപ്പ ദൂരെ എവിടെേലും പോണെങ്കില് ഞാൻ ട്രെയിനാണ് കൂടുലും യൂസ് യ്യ അതുകൊണ്ട് പിന്നെ ബസില് എനിക്ക് ആഹ് അങ്ങനെരു പിന്നെ ബസില് എന്താ പറയാ നമ്മള് വിചാരിക്കുന്ന ടൈമില് അങ്ങ് എത്താൻ പറ്റില്ല അതാണൊരു പോരായ്മ
പിന്നെ തിരക്കൊക്കെ കൂടുതലാണെങ്കി നമുക്ക് മടുപ്പായി പോകും
ഉം അതെ പക്ഷെ ഇപ്പറത് ഈ സ്വിഫ് മറ്റ് ഗരുഡ എന്നൊക്കെ പറഞ്ഞ സർവീസുകൾ ഉണ്ടല്ലോ അതൊക്കെ ഈ മൾട്ടി എ സി ബസൊക്കെ ണ്ടല്ലോ അതൊക്കെ ക്കെ നല്ലൊരു സർവീസാ നമുക്ക് തരുന്നു
നിങ്ങക്ക് പ്രീ സർവീസ് വ നിങ്ങക്ക് കൂടെ ഫ്രീ സർവീസ് കിട്ടിയാൽ കൊള്ളാംന്നുണ്ടോ സംഭവം
നമ്മക്ക് അങ്ങനെ ഫ്രീ ഒന്നും വേണന്നില്ല പക്ഷെ എന്താ പറയാ ഇപ്പം വേണെന്നില്ല മീൻസ് അല്ലെങ്കി എന്തെലും ഒരു ഇത് കൊടുക്കണം ആഹ് ഒന്നെങ്കി നമ്മൾ ഈ കാടിന്റെ അടിസ്ഥാനത്തിലോ നമുക്കിപ്പ ഈ എന്താ പറയാ ഇൻകമിന്റെ ഇത് വരുവല്ലോ- ഇൻ വരുമാന സർട്ടിഫിക്കറ്റോ അങ്ങനെ അല്ലെങ്കിൽ ഈ റേഷൻ കാർഡിന്റെ ബി പി എൽ എ പി എൽ ആ ഒരുരി ഇതിതൊക്കെ വെച്ചിട്ട് അങ്ങനെന്തേലും പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ തില് ആഹ് എന്താ പറ പ്രത്യകം ഡിഫ്റെന്റ് പ്രൈസ് ല്ലേ അങ്ങനെ എന്തേലു അ അറേഞ്ച് ചെയ്യുകയാണെന്നുണ്ടങ്കിൽ കൊറച്ചുടെ ബെറ്റർ ആയിരിക്കു എന്നര്
ഇപ്പൊ ശരിക്കും പറഞ്ഞു ഈ ജെൻഡർ ബേസ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള സംഭവം കൊടുക്കുന്നത് ആവശ്യം ഉണ്ടും തോന്നുന്നില്ല അതുപോലെ തന്നെ സാമ്പത്തിക അടിസ്ഥാനത്തിൽ കൊടുക്കുന്ന തന്നെ കൊറച്ചും കൂടെ-
ഉം അതായിരിക്കും കൊറച്ചുകൂടെ നല്ലത് ഇപ്പൊ ഈ ഗവൺമെന്റ് ജോലിക്കാരായിട്ടുള്ള ആൾക്കാരോ? ഈ പട്ടാളത്തിലുള്ളവരോ അല്ലെ പിന്നെ എന്താ പറയാ- അങ്ങനെയൊക്കെ ഒള്ളവർക്ക് ഈ എന്താ പറയാ- അങ്ങനെ കൊറച്ചുകൂടെത് വേറെഅ ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്ന ആൾക്കാർക്ക് കട്ട് യ്തിട്ടെ
ഉം
പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കവാണെന്നുണ്ടെങ്കിൽ അവർക്ക്- ചെറിയൊരു എമൗണ്ട് ആയിരിക്കും പക്ഷെ ഇപ്പൊ സ്ഥിരം യാത്ര ചെയ്യുന്നവരാണെങ്കിൽ അത്- അവർക്കൊരു വലിയ എമൗണ്ട് ആയിരിക്കും ലാഭിക്കാൻ പറ്റുന്നത്.
ആണാണ്.
ഒരു ഇരുപത് രൂപയുടെ യാത്രയ ഒരു ദിവസം ചെയ്തെന്നുണ്ടെങ്കിൽ തന്നെ മാസമാകുമ്പ മുപ്പത് എത്ര ആവും ഇരുപതെ ഇന്റു മുപ്പത്-
നല്ലൊരു എമൗണ്ട് ആവും.
ആഹ്. അപ്പൊ അതായാലും അവർക്കൊരു ചെറിയ രീതിയിലുള്ള സഹായ ആ നമ്മള് നേരിട്ടല്ല ചെയ്യുന്നെന്നുണ്ടെങ്കിലും. വേറരു രീതിയിൽ അവർക്കോരു സഹായവായേന
ഉം ഈ ചെറിയ ജോലിക്കൊക്കെ നിക്കുന്നവർക്ക് പതിനായിരം രൂപക്കെ ആയ
ആഹ് അതന്നെ. ആഹ് ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞില്ല ഞാനിവിടെ ജോലിക്ക് കേറാൻ വേണ്ടിയിരിക്കുകയാണെന്നുള്ളേ-
ഉം.
ആഹ് അപ്പ ഞാനിപ്പ എനിക്ക് ബൈക്കിലാ വരുന്നെ പക്ഷെ എന്നാലും ഞാനിപ്പ ബസ്സിലാ വരുന്നുണ്ടായിരുന്ന എനിക്കൊരു ഡെയിലി ഒരു നാല്പ്പത് രൂപയുടെ ഓട്ടം വന്നേനെ
ഉം ഉം.
അപ്പൊ അങ്ങനെ നോക്കുമ്പോ അതൊക്കെ നമ്മളെപ്പോലെയുള്ള ഈ ജോലി തേടിക്കൊണ്ടിരിക്കുന്ന ആളായാലും- കൊറച്ച് ശമ്പളൊക്കെ ഇൻകം ഒക്കെ കൊറവുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ഫ്രീയോ എന്തെലും വല്ല ഡിസ്കൗണ്ട് അങ്ങനെ എന്തേലും ഒരു ഐറ്റം ഇതുണ്ടായിരുന്നെങ്കി കൊറച്ച് സഹായവാ അയെനെ നമുക്ക് വേറൊരു കാര്യത്തിൽ നമുക്കത് ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കി വേറെതിന് ഉപകാരപ്പെട്ടേനെ-
അതാണ് അല്ലാതെ ഒരു ജെന്റെറിൽ പെട്ട ആളാന്ന് കരുതിയിട്ട്.
ഉം അല്ല ജെന്ററിൽ അത് ആള് പ്പൊ ജെന്ററിൽ തന്നെ പല ആൾക്കാരും ഇപ്പം ഗവൺമെന്റ് ജോലിക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെ സ്ത്രീകളൊക്കെ ഉണ്ടല്ലോ അല്ലെ ഈ പണക്കാരായിട്ടുള്ള ആൾക്കാര് അവരെല്ലാം ഈ ഈ ഇങ്ങനൊരാനുകൂല്യം കിട്ടിയൊണ്ട് തന്നെ ഈ കാറൊള്ള ആൾക്കാാര് വരെ ബസ്സില് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ നിക്ക ഫ്രീ ആയിട്ട് കിട്ടുന്നൊന്നും വിടാതിരിക്കാനായിട്ട്.
അത ഒരു പദ്ധതി വന്ന അത് മിസ്യൂസ് ചെയ്യാൻ ആള് ഉണ്ടാവൂല്ലോ-
ഉം അത നമ്മള് ഇപ്പം പാവപ്പെട്ടവരെയാണ് നമ്മള് ടാർഗറ്റ് ചെയ്യുന്നെന്നുണ്ടെങ്കിലും പക്ഷെ അതിന്റെ ആനുകൂല്യങ്ങൾ കിട്ടുന്നത് ചെലപ്പം- ഇത്പോലെ ക്യാഷൊള്ള ടീമിനെ തന്നായിരിക്കും കാരണം മിക്കസ് സ്ഥലങ്ങളിൽ ഈ പാവപ്പെട്ടവരൊക്കെ ജീവിക്കുന്ന സ്ഥലങ്ങളിലയാലുവേ
ഉം
ഈ എത്രത്തോളം ഈ ഓർഡിനറി സർവീസ് ഉണ്ടെന്നൊന്നും നമുക്കറിയില്ലല്ലോ
അത കുറച്ച് ഉള്ളിലോട്ടൊക്കെ താമസിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാര് നമ്മുടെ നാ
ആഹ അതാ അതാ മ്മ് അല്ല അപ്പൊ ടൂറിനൊക്കെ പോവാൻ പ്ലാൻ ചെയ്യും ബസ്സിൽ പോകാനാണല്ലോ ഗേൾസ് മാത്രമാണോ
ആഹ ഗേൾസ് മാത്രവാ
മ്മ് ഡിഗ്രിക്ക് കൂടെ പഠിച്ച ആൾക്കാരാണോ
ആ ഡിഗ്രിക്കും പീജിക്കൊക്കെ ഉണ്ടായിരുന്ന അവരെല്ലാവരും അടുത്തെവിടെയെങ്കിലൊ ഉള്ളൂ നമ്മള് പോവുന്നത്
അവിടെ എവിടെ അടുത്തുള്ള സ്ഥലം എവിടൊണ്ട് കാണാൻ പറ്റിയ
ഇവടെ മ്മ് കൊട്ടാരക്കരെൽ ഒരു പാർക്കുണ്ട് അവിടെ വല്ലം പോയി പക്ഷെ നമുക്ക് ആ സ്ഥലത്ത് പോവാ ന്നുള്ളതല്ല നമ്മളെല്ലാരും കൂടെ ഒന്ന് ഒരുമിച്ച് അങ്ങനെയൊക്കെ കൂടള്ളത് കുറേയായി ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് കണ്ടിട്ടെ
മ്മ് അതൊരു നല്ല തീരുമാനവാ പക്ഷെ നമ്മളത് ഇങ്ങനെ പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെല്ലുമ്പോ വേറെ ചെലവുകൾ കാണും അതൂടെ ആലോയിക്കണം ഫ്രീ ആയിട്ട് പോവുന്നുണ്ടെങ്കിലുവേ
അവിടെ ചെല്ലുമ്പോ വേറെ രീതിയില് ഗവൺമെന്റിന് ടാക്സ് കിട്ടുന്ന ഇത് നടക്കുന്നുണ്ട് അത് വേറൊരു സത്യം
അവിടെ എൻട്രി ഫീസ് കാണും പിന്നെ ഉച്ചയ്ക്ക് എന്തായാലും ഒരു ബിരിയാണി അടിയൊക്കെ കാണുമല്ലോ
ആഹ അത് ശരിയാ എതാലും പോയിട്ട് വാ പോയിട്ട് വന്ന് എന്തൊക്കെയാണെന്ന് അറിയിക്ക്‌
ഓ ശരി ഉം